ലോ എന്താണ്ട് വിശേഷങ്ങളൊക്കെ
ഉവായിട്ട് പോകുന്നു നല്ല വെയിലാണ്
വെയിലാണോ ഇവിടെ നമ്മക്ക് നല്ല മഴയാ
അയ്ശേരി ആഹ്
ഇവിടെൺ നല്ല മഴേ ആഹ് മഴാ യ്തോണ്ട് കാലാവസ് സ്ഥമാറിയപ്പത്തേക്ക് ജലദോഷായി പനിയായി
ആഹ് അതെ എവ ഇവടെല്ലോട്തുപ മക്കക്കൊക്കെ ജൽദോഷം തൊക്കെയാണ്
ഉം
പിന്നെ ആഹ് ഇഞിപ്പോ സ്കൂളൊർ ക്കാറായില്ലേ ഞിപ്പോ പിന്നെ ഇതിന്റെ അതിന്റെ ഒരു ടൈം ആണല്ലോ ജലദോശം, പനി, ചുമ, ഇതൊക്കെ
അതെ നമുക്ക് ജലദോഷവും കാര്യങ്ങളും എനക്ക് എപ്പ ആയിട്ടുണ്ട് മക്കൾക്ക ആയിട്ടില്ല എനിക്കാണ് ആണ് ഹസ്ബൻഡ പറഞ്ഞത്.
ആഹ് നീ ഞമ്മളെ മക്കൾക്കൊക്കെ അങ്ങനെയണ്ട വരും അങ്ങനെ ഉണ്ടാവാറല്ല ന്ന് പ്പൊ ടേസ്റ്റ് പെ നമ്മള എങ്ങനെ കരുതിയാലും നമ്മളെ മക്കൾക്ക് അത് വരാനാണ് പതിവ് അതൊക്കെ അങ്ങനെ തന്നെ ഞങ്ങൾ ഒരാൾക്ക്ണ്ടായോന്നാ എല്ലാർക്കും അത് കിട്ടും പിന്ന
അതുകൊണ്ട് നമുക്ക് മക്കൾക്ക് എണീക്കാനും വയ്യ വേദനയും മേലും കഴൊക്കെ വേദനയും ആഗപ്പിന്നനരു സ്‌വശസത്തതാണ്
ആഹ് നമുക്ക് ഏഹ് വന്നു കഴിഞ്ഞാ മക്കൾക്ക് പാടാണ്
ആഹ് അതെ നമ്മുക്ക് പിന്നെ അത് ഇതാകാനും പ്രതിരോ അയ് കുറച്ചുകൂടി പ്രതിരോധ ശേഷി ഉണ്ടാകുംമക്കക്കതില്ലല്ലോ വേഗം തളരു അവര് കഞ്ഞി പറഞ്ഞ കുടിക്കാൻ പറഞ്ഞാൽ കുടിക്കൂല്ല
ആഹ് ഭക്ഷണമായിട്ട് അതിടെ പുറകെ നടക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ
ആഹ് അതെ ആഹ്
ഓഹ്
മാറിയാലും മക്കൾക്ക് അസുഖം വരാതക്കട്ടെ
ആതന്നെ അതാണല്ലോ നമ്മുടെ പ്രധാനം
ആഹ് ആഹ് ആഹ്
ഏറ്റവും
പിന്നെ മ്മള് തുളസ് ആയ് ഇ നമ്മള് കൊറച്ച് തുളസി ഇതൊക്കെയാണ് കുടിക്ക
ഉം അതെ അതെ
ഏഹ് തുളസിയൊക്കെ കുടിക്കറ അപ്പൊ പിന്നെ അത് അത്രല്ല കേടില്ല ഇംഗ്ലീഷ്മാരെ നമ്മള് കാണിക്കണാണ് നല്ലത് അതും ചെയ്തു നോക്കുക അത് കഞ്ഞിക്കൂർക്കല് എന്ന് പറഞ അതൊക്കെ ഇത് പോവാൻ നല്ലതാണെന്ന് പറഞ്ഞേക്കാം
നോക്കണ്ട് പിന്നെ നിക്കുക അതുപോലുള്ളത അതെ പരിറ തുളസേല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മള്
വേഗം ഹോസ്പിറ്റലക്ക് പോണംലേ ഡോക്ടറെ കാണിച്ചിട്ട് മരുന്ന് മെഡിസിൻ വാങ്ങി കുടിക്ക അതിപ്പോ മാറുള്ളു
അതെ അതെ അതെ ഇപ്പൊ ഈ കൊറോണ എന്ന് പറയുന്ന ഒരു സംഭവം കഴിഞ്ഞ പിന്നെയാണ് നമുക്ക് കൂടുതലും പ്രശ്നങ്ങളായി തുടങ്ങിയത്
അതെ ആഹ്
അതിനു ശേഷം നമുക്ക് വരുന്ന അസുഖങ്ങൾക്ക് വീട്ടിൽ ചെയ്യുന്ന മരുന്നുകളൊന്നും തന്നെ ഏയ്ക്കാറുല്ല
ആഹ് ആഹ്
ഒത്തിരി തന്നെ ഫുടൊക്കെ കഴ് ചോ ഭക്ഷണൊക്കെ
ആഹ് ഫുഡൊക്കെ കയിച്ചു ആഹ് ഫുഡ്ഡോക്കെ കഴിച്ചു അപ്പങ്ങനെ ഫ്രീയായിങ്ങനെ കുത്തിരിക്കാരുന്നു
ആഹ്
പിന്നെ മറ്റ് വിശേഷങ്ങളൊക്കെ
പിന്നെ അങ്ങനെക്കെയാണെ ഫുഡ് ഫുഡ്ഡിനെന്താരുന്നു
കൊച്ചി ആഹ് ഞാന് ചെറുതായിട്ടൊരു
ആഹ് കോലാരിക്ക് കോവക്ക ഇങ്ങക്ക് ഇണ്ടാരുന്നോ
ഇല്ല നമ്മള് മേടിക്കലാണ് പിന്നെ ചെറുതായിട്ടൊക്കെ അത്യാവശ്യം ക്കെ ഒണ്ടാവും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എല്ലാന്നും ഇല്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ഉണ്ടാവും
ആഹ് ഓക്കെ
അവിടെ എന്താരുന്നു
ഇവിടെ ചെറുപ്പയറ് കറി മീനും പപ്പടോം പിന്നെ സ്കൂൾ തുറക്കാറായി ബുക്കു പുസ് തെങ്ങൊക്കെ വാങ്ങി
ത് കണ്ട അവിടെ വേണം ഓഹ്
പുസ്തകന്നൊക്കെ വാങ്ങിച്ചൊ മക്കക്ക്
സ്തകം വാങ്ങിച്ചിട്ടില്ല പുസ്തകം വാങ്ങിക്കാനായിട്ട് ഞങ്ങക്ക് അപ്പൊ തിങ്കളാഴ്ചയാണ് ഇനി പോകണ്ടത് തിങ്കളാഴ്ച പോയി മേടിച്ച് എല്ലാം ഒന്ന് റെഡി ആക്കണം
ആഹ് അടുത്തോ ഹലോ ആഹ് ആഹ് ആഹ് കേൾക്കുന്നുണ്ട് അയ് മക്കളിവിടെ അപ്പൊ ഇതുവരെ ഇവിടെ ഇല്ലായിരുന്നു ഇപ്പ ണ്ട് വന്നിനി പിന്നെ അവർക്ക് ചായക്ക്നേരായ് നാല് മണിയായ ചായ കിട്ടണല്ലോ ഇന്ന് പ്പോ സ്പെഷ്യലൊന്നും ഇല്ലാരുന്നു
ആഹ് ഇവിടെം അതേ സ്പെഷ്യലായിട്ടൊന്നും ഇല്ലാരുന്നു പിന്നെ എടക്ക് ഇപ്പ ഞാനൊരു ഷകലം വന്ന നാല് മണി
സ്പെഷ്യല് എന്തേലും ഉണ്ട ഉണ്ടാക്കുവോ
ഞാനിപ്പോ ഉണ്ടാക്കാനുള്ള പരിപാടിയ ഇപ്പൊ ഉണ്ടാക്കാനുള്ള പരിപാടിയാ ചെറുതായിട്ടൊരു ശകലം ചക്കപ്പഴത്തിന്റെ ഇരിപ്പുണ്ടാരുന്നു അപ്പൊ അത് ഒരടയായിട്ട് ഇണ്ടാക്കാന്നോർത്തോണ്ട്
ആഹ് എന്തെങ്കിലുഒക്കെ ഒരു ഇത് വേണല്ലേ പൊറത്ത്ന്ന് ഭക്ഷണം കഴിക്കുവോ
പൊറത്ത്ന്ന് ഭക്ഷണം കഴിപ്പ് അങ്ങനെ വളരെ വളരെ കൊറവാണല്ലേതന്നെ വീട്ടിലുണ്ടാക്കും
ഉം ഓക്കെ
വീട്ടി ചെയ്യുവാണെങ്കി നമുക്ക് അതാണല്ലോ നല്ലത് പിന്നെ എല്ലാർക്കും തന്നെ കൊടുക്കാനും പറ്റും
കടെന്ന് വാങ്ങാത്ക്ക നല്ലത്
ഉം അതെ ഒത്തിരി തന്നെ ക കടെന്ന് വാങ്ങിക്കാ
ആഹ് കടെന്ന് ആഹ് പൊറത്തുന്ന് വാങ്ങാത്ക്ക നല്ലത് കഴിന്നതും ഞങ്ങള് അങ്ങനെ തന്നെ പുറത്ത്ന്നൊന്നും വാങ്ങറില്ല കഴിയണതും പിന്നെ അത്ര നല്ലതല്ലല്ലോ ഹലോ
ഹലോ
അതെ
കേക്കുന്നില്ലേ ആഹ് ഇപ്പൊ കേൾക്കണ്ട്‌ ആഹ് ആഹ് പല പിന്നെ ഫുഡൊക്കെ ഫുഡൊക്കെ എന്തെലും ഓർഡർ ചെയ്യല്ണ്ടോ
നമ്മള് ഫുഡ് പുറത്തുന്ന് അങ്ങന മേടി ക്കില് വളരെ കുറവാണെ വീട്ടി തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കും മക്കളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഒന്നാമതെ വിശ്വസിച്ച് ഒന്നും മേടിക്കാൻ പറ്റത്തില്ല
അതല്ലല്ലല്ലേ ക്യാൻസർ അല്ലാ കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടാവു അല്ലോ
അതെ നമ്മളെ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾക്ക് പോലും തന്നെ നമുക്ക് കൺണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല
ആഹ്
അപ്പൊ പിന്നെ പുറത്തൊന്നും കൂടെ ആവുമ്പോ ഒട്ടും പറയണ്ട
ആന്ന്
അതുകൊണ്ട് ഒരുപാട് നമ്മള് നോക്കാറില്ല പുറത്തുന്ന് വീട്ടി തന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചക്കപ്പഴവൊ കാര്യങ്ങളോ ഒക്കെ കിട്ടുമ്പോ ഉണ്ടാക്കും
ആഹ് ആഹ് പിന്നെ അവിടെ ചക് അവിടെ ചക് ചാക്കിയും മാങ്ങയൊക്കെ ഉണ്ടോ
ആഹ് ചക്കയാണിപ്പോ ഇന്നലെ ഇപ്പോ ഒരു ചക്ക കിട് ട്ടിയതാണ് ഞാനിപ്പോ അടയാക്കാൻ വേണ്ടിട്ട് റെഡിയാക്കിത്
ആഹ്
ആഹ് വല്യ കുഴപ്പില്ല നിങ്ങക്കൊണ്ടോ ചക്കയൊക്കെ
ആയൊക്കെ ഉണ്ട്
ആഹ് മറ്റു വിശേഷങ്ങളൊക്കെ പിള്ളോര അവേടെ എല്ലാം മേടിക്കയൊക്കെ ചെയ്തോ
ആഹ് എല്ലാം മേ ചക്ക ക്കയും മാങ്ങയൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങള് എല്ലാം ആഹ് കുട്ടികൾ ക്ക് നല്ല ഇഷ്ടവാണ് ചക്ക ഇപ്പൊ നല്ലവണ്ണം
ഉം ഊം ഉം പൊറത്ത്ന്നുള്ള ഫുഡൊക്കെ വാങ്ങി
ആഹ് പൊറത്ത് നിന്നുള്ള ഫുഡ് ഞങ്ങള് ഇടക്കിടൊക്കെ വാങ്ങിക്കാറുള്ളൂ
ആഹ്
പിന്നെ അത്ര വലിയ നല്ലതല്ലല്ലോ ഇപ്പത്തെ ഈ കാലഘട്ടത്തില്
ആഹ് അതെ
ഉം പിന്നെ ബിരിയാണി ഒക്കെ വെക്കുവൊ സ്വന്തവായിട്ട് വെക്കോ
ആഹ് സ്വന്തവായിട്ട് അത്യാവശ്യം ഒക്കെ വെക്കും
ആഹ് എങ്ങനെ നിങ്ങൾ എങ്ങന വെക്കാ നിങ്ങൾ എങ്ങനെ വെക്കാറ്
ഇപ്പൊ പുതിയതായിട്ട് മന്തിഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്യും പിന്നെ കുക്കർ ബിരിയാണി ഉണ്ടാക്ക് ക്കും കുക്കറിലാണ് കൂടുതലും പരിപാടികള്
ഇപ്പൊ കുക്കറാണ്
ആഹ് പിന്നെ ആഹ് ദംമ്മിട്ട് അത്യാവശ്യം തേങ്ങാച്ചോറ് ഇവിടെ ഇപ്പ ബിരിയാണികളെ ക്കാട്ടിലും കൂടുതൽ സത്യം പറഞ്ഞ്കഴിഞ്ഞാല് തേങ്ങാച്ചോറ് ഒക്കെയാണ് ഇഷ്ടം ബീഫോ ആഹ്
തന്നെ പിന്നെ മന്തി കല്യ ഫങ്ക്ഷന്ഉണ്ടായി ഇപ്പൊ കല്യാണം അപ് അപ്പം മന്തിയും ബിരിയാണിയൊ ഒക്കണ്ട് ഒന്നും വേണ്ട വീട്ടിലെത്തിട്ട് പിന്നെ സാദാ ചോറ് മാ യാണ് ഇവിടുന്ന് അത് തിന്നു അവിടുന്ന് ഒരു ആഹ് ഒരു കയ്യിലും കൂടി തിന്നിയില്ല
ആഹ്
അത് വേണ്ടാ വേണ്ടാ എന്ന് പറഞ്ഞപ്പ അവൾക്കത് ഇഷ്ടല്ലാ എന്തെയാവോ കുറച്ച് കാലമായിട്ടുള്ളു അങ്ങനൊയിട്ട് ചെറിയ നാല് വയസ്സായിട്ടുള്ളാ മോൾക്ക്
ഉം ആഹ് എന്റെ ഇളയാൾക്ക് ആഹ് പിന്നെ രണ്ടര വയസ്സ് മൂത്തയാക്ക് അഞ്ചു വയസ്സ് അതില് മൂത്തയാക്ക് പിന്നെ എട്ട് വയസ്
ആഹ് ആഹ് ശരി മൂത്ത മൂത്തര പുസ്തകങ്ങള് ഒക്കെ വാങ്ങിച്ചോ
ആഹ് മൊയ്തു തിങ്കളാഴ്ചത്തേക്ക്
വെടി വാങ്ങിച്ചിട്ടുണ്ട് ഇന്നല്ലേ രാത്രി അതായിരുന്നു പണി പിന്നെ പൊതിയലും ഇതൊക്കെയായിട്ട് ആഹ് അതൊക്കെങ്ങനെ കഴിഞ്ഞു പിന്നെ പെരുന്നാളും ഇതക്കെ ആയില്ല ഇനിയിപ്പ അതിന്റെ സവല ആയി പിന്നെ ആഹ് ഓരോന്നും ഒരുങ്ങാനായില്ലേ ഇപ്പൊ എല്ലാ ബഡ്ജറ്റും വേണം ഈഒരു മാസം ഭയങ്കര ചെലവാണ് പിന്നെ ഹോസ്പിറ്റൽ കേസ് ഉണ്ടെങ്കിൽ അത് വേറെവേണം
അതെ അതെ അതെ അതെ ഇപ്പ എന്താ പറ്റി ഹോസ്പിറ്റല്
അല്ലെ എന്തേലും ഉണ്ടെങ്കില് ഇപ്പതന്നെ ഞാൻ പോയിരുന്നു ഇപ്പോൾ തന്നെ നമുക്ക് അതിന് വേറെ ചെലവ് വേണല്ലോ
അതെ അതെ അതെ
അങ്ങനെയൊക്കെയാണ്
ഇവിടെ നമുക്ക് ഹോസ്പിറ്റൽ കേസ് ഒക്കെ വന്ന കഴിയുമ്പോ ഒരാളല്ല മക്കളായതുകൊണ്ട് ഒരാൾക്ക് വന്ന കഴിഞ്ഞാൽ
ആഹ് അതെ ഇന്ന് പോവവാണെങ്കിൽ നാളെ ഒരാക്ക് ആയിരിക്കും പിന്നെ മറ്റ് പെന്നാള് ഒരാക്കായിരിക്കും അങ്ങനെ വീട്
പിന്നെ അവരേും പറഞ്ഞിട്ട് കാര്യംല്ല നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയുടെ കൊണ്ട്
അതൊന്തോപ്പൊ പകർച്ചവ്യാധികളല്ലേ
അതെ
അത് ഒരാക്കുണ്ടായ എന്നാ എല്ലാവർക്കും അത്ണ്ടായി അങ്ങനെയാണ് വരാറ്
ഇപ്പൊ ബിരിയാണി യൊക്കെ ഇത്താ ചെയ്യുവോ ചെയ്യാന മൂത്താക്ക്
എൻ്റെ മൂത്തേന് പതിമൂന്ന് വയസ്സ്
ഓ അപ്പൊ ബിരിയാണി ഒക്കെ ഉണ്ടാക്ക
ആര്
ഇത്ത ബിരിയാണി ഒക്കെ ഉണ്ടാക്കി
ആഹ് ഞാൻ ഉണ്ടാക്കും ഞാന് ബിരിയാണി ആഹ് ഞാൻ ബിരിയാണിക്ക് എന്നോ വെക്ക കൊറെ ആയി വെക്കൽ തുടങ്ങിയിട്ട് ആഹ് പഠിച്ചു
ആഹ് ഞാന് തന്നെയൊക്കെ ഈ ജീവിതമൊക്കെ തുടങ്ങിയപ്പോഴാണ് എല്ലാം ഒന്ന് ചെയ്ത് നോക്ക നൊക്കെ തുടങ്ങിയെക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതിന്റേതായ ഒരു ആഹ് ഏഹ് കുക്കറിൽ വെക്കുമ്പോ എങ്ങനെ വെക്കും ബീഫിന്റെ
കുക്കറിലവെക്കുമ്പോ എങ്ങ ഏത് ബിരിയാണിയോ ബിരിയാണി ഞാൻ കുക്കറിൽ വെക്കാറില്ല ഞാനീ അടുപ്പ് വെറ
ഇല്ലാൽ
അടുപ്പത്താണ് വെക്കാറ് പാത്രത്തില്
ആഹ്
അത് സവാള ഒക്കെ ഇട്ട് പിന്നെ വെളുത്തുള്ളി ആഹ് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ വാട്ടിയിട്ട് അയ്ക്ക് തക്കാളി ഇടും ഒക്കെ വാ ടി വന്നിട്ട് പിന്നെ അയ്ക്ക് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി കുറശ് ച്ച് ഒരു അനക്കം കുറച്ച്ട്ടോ പിന്നെ ഉം മല്ലി പൊടി കൊറച്ച് അര അരസ്പൂണ് പിന്നെ പെരിഞ്ചീരകം ന്നട്ടൊക്കെ അതൊക്കെ ഇട്ട് എളക്കി നല്ലവണ്ണം മസാല ഒന്നാകെ വയറ്റും വഴറ്റിയിട്ട് പിന്നെ അതിലേക്ക് പിന്നെ ഏഹ് ഇത് എന്താ പറയാ മല്ലിചെപ്പ് പൊതീന ആഹ് ചെപ്പുകൾ രണ്ടും ഇടും എന്നിട്ട് തൈര് പാർന്ന് ഏഹ് ഉം ബിരിയ മസാല ഇട്ടിട്ട് തൈര് പാരും ന്നട്ട് ഈ ബി ചി ക്കന്റെ ഇത് ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് ഒരു ഇത് വെ ആഹ് പിന്നെ ഒരു എയില വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ആഹ് ചോ തെളപ്പിച്ചൂറ്റി വെച്ച ചോറ് ഇട്ടാട്ട് ദമ്മാക്കി വെക്കും
ആഹ് തെളപ്പിച്ച് ഊറ്റി വെക്കും ചോറല്ലേ
കറി ചോറ് എന്നാൽ നമുക്ക് വയറിനൊന്നും ഗ്യാസിന്റെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല ന്ന
ആഹ് ആഹ് ഉം